ആഹ് കേക്ണ്ടോ
ആ കേൾക്കുന്നുണ്ട് ന്നുണ്ട്
ആ മഴവന്ന് പെയ്തില്ല നല്ല പെയ്യാനായി നിക്ക്ണ്ട്
ആഹ എന്നാ അവിടുത്തെ മഴ ഇവിടെ കിട്ടി ഞങ്ങക്ക് നല്ല മഴയാ
ആഹ ശരി പെയ്യായിരിക്കുംഇടിയൊക്കെ ഡി മുഴകണ്ട്
ഉണ്ടല്ലേ ഇവിടെ രാവിലെ തൊട്ട് മഴ ഇങ്ങനെ പെയ്യ തോരുക പെയ്യ തോരുക ഇങ്ങനെ തന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങണ്ട ഒരു പാണിക്ക് ഇറങ്ങണ്ട ആ അത് ശെരിയാ ആ ആാാ മക്കളൊക്കെ എന്തേ
മക്കളിതാ ഇവിടെണ്ട് എല്ലാരും ഉണ്ട്
ഉണ്ട് ഊണൊക്കെ കഴിഞ്ഞോ
എല്ല കഴിച്ച ഇങ്ങനെ ഇരിക്ക അല്ല ഓരോ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കഴിക്കണ്ട്
അത് ശരി ആ ആ ആ കല്യാണത്തിരക്കൊക്കെ കഴിഞ്ഞോ?
ആഹകഴിഞ്ഞ കഴിഞ് ഇന്നലെ ഫുള്ള് ആതിരക്കിലേനി.
ആ അ സ്വന്തക്കാര വല്ലും കല്യാണമായിരുന്നോ?
ആ നമ്മളെ അടുത്ത ബന്ധു.
അത് ശരിയാ.
ആ് എന്റെ ഉപ്പന്റെ ഉപ്പന്റെ പെങ്ങളെ മോളെ കു കുട്ടിന്റെ കല്യാണം ആയിരുന്നു.
അത് ശരിയാ. ഉ കഴിഞ്ഞു ഇന്നലെ ആയിരുന്നോ? അത് ശരിയാ.
ആ അത് ഓഡിറ്റോറിയത്തിൽ നിന് ആയപ്പോ അവിടെതിരക്കിലായിട്ട് അവിന്ന് വിളിച്ചാ കേക്കൂല്ല
ആ ആ ആാ ശരിയാ ഉം പിന്നെ വേറെ എന്നാ ഉണ്ട്?
അപ്പം അങ്ങനെ കല്യാണ ഒക്കെ ഓഡിറ്റോറിയത്തിൽന്നല്ല ണ്ടാവല്.
ആ ആ ആ ആ
അവിടുത്തെക്കെ അവിടുത്തെ സ്റ്റേജില് കറങ്ങലും തിരിയലും ഒക്കെ കണ്ടി നമ്മള് പെരയൊക്കെ എത്ര നേരം പോ ണഒന്നും അറിയില്ല.
അതെ അതെ അതെ ഉ എന്തായാലും നന്നായിട്ട് നടന്നല്ല അല്ലേ?
ഓ ഓ നടന്ന് മഴൊന്നുംല്ലനി നല്ല വെയി നല്ല അന്തരീക്ഷ ആയെയ്നെ കൊണ്ടേ ഇല്ലല്ല ഇന്നലെ നല്ല നല്ല അന്തരീക്ഷം നല്ല അന്തരീക്ഷനി.
തെളിച്ചായിരുന്നു ആ ഉ പിന്നെ എന്തായിരുന്നു ഉച്ചക്ക്ന്നാ ചോറായിരുന്നു അതോ
ആഹ ചോറ് ചോറ് ചോറും പച്ചക്കറിയൊക്കെനി ഇന്നലെ നല്ലെ കോഴിയും ഇതൊക്കെ ബിരിയാണിയൊക്കെ ആയനെക്കൊണ്ട് ഇന്ന് പച്ചക്കറിയാക്കി.
ഇന്ന് പച്ചക്കറിയ ആ പിന്നെ? അ വീട്ടില് പച്ചക്കറി ഒണ്ടോ നമ്മക്ക് കൃഷിയുണ്ടോ? ന്തോട..
മക്കളൊക്കെ കഴിച്ചോ?
എല്ലാരും കഴിച്ചു എല്ലാരും കഴിപ്പ് കഴിഞ്ഞ ഇനി ഇപ്പ ചായയുടെ സമയയല്ലോ
ഇപ്പോ പുറത്ത എടക്ക് ഇറങ്ങാൻായില്ലല്ലേ..
ആ മഴ കാരണം ഒരു പണി പുറത്തുള്ള പണിിക്കൊന്നും ഇറങ്ങണ്ട അത് കാരണം അ ഇങ്ങനെ ഇരിക്കുവാ പെയ്യും തോരും ചാറ് കൊണ്ടിങ്ങനെ ഇരിക്കുവാണേ
എത് ആ ഈ എത്ര വെയിലറച്ചാലും അമ്മക്ക് അത്ര ഒര് ബുദ്ധിമുട്ട്ണ്ടാവുല ഒര് മഴ് ഞാൻ വൃത്തികേടു ആയി ബുദ്ധിമുട്ടുമായി
ഇങ്ങനെ നിന്ന് പെയ്തു കഴിഞ്ഞാൽ പിന്നെ വല്യ പാടാണ് ഇങ്ങനെ പഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും വന്ന തോർത്ത് വലിയ മഴയില്ലെന്ന പക്ഷെ വീഴും നമ്മുടെ വെള്ളം വീഴുന്നുണ്ട് ചാറ് ചാറി ഇങ്ങനെ നിക്കവാ ഉം
വൃത്തിണ്ട
അതെ അതെ ആ അത് തന്നെ ഓരോരുത്തർ ഇവിടെ കൊ താറാവുണ്ട് അതുങ്ങള് ഇങ്ങനെ എവിടെ വെള്ളം കണ്ടാലും അയ്‌ന്റാത്ത് കിടന്ന് ഇങ്ങനെ ആ അങ്ങനെ വെച്ച ച്ചച്ച ച് അതുകാരണം വല്യ പാടാ ഉം അങ്ങനെയിരിക്കുന്നു
അറ്റ ഞങ്ങ ആ ചുണ്ടോണ്ട് നല്ലോണം ന്താക്കും ചളിപിളി ആക്കു
അ ആക്കുവാ ആകും മൊത്തം ഇതാക്കും എവിടെല ഒരു ശാലം വെള്ളം കണ്ടാ അതിന്റ്ത്തു കിടന്നങ് അല്ല അവർക്ക് വേറെ വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ
അവർക്ക് കുളിക്കാന നിങ്ങൾ എന്താ ചെയ്ത കുളം പോലെ ഉണ്ടാക്കിശാ
അല്ല നമ്മള ടാങ്കിന്റെ ശകലം ഇങ്ങനെ വലിയ ടാങ്ക് അതിന്റെ ഒരു ശകലം ഇങ്ങനെ മുറിച്ചിട്ട് അതിന്റെകത്ത് വെള്ളം നിറച്ച് കൊടുത്ത്
ആ അത് ഓല കുളിഞ്ഞ ക്ലീൻ ആക്കുയിരിക്കുംല്ലേ
ആഹ ആക്കു ക വല്ലാതങ്ങ് അഴുക്കാവുമ്പോത്തേനും നമ്മൾ ഓസ് അന് താപ്പുണ്ട് ഓസ് ഇട്ട് നമ്മളെ അത് നമ്മളെ ടാപ്പള്ള ഭാഗമാണ് മുറിച്ചെടുത്തേക്കുന്നെ അപ്പൊ ഓസീട്ടാ വെള്ളവാങ്ങ് കളയും എന്നിട്ട് പിന്നെ വേറെ വെള്ളം പൈപ്പിന്ന് കേറ്റും
ആ
ടെ ഞങ്ങള് ഈ ഗപ്പിയെ വളർത്താനായിട്ട് ചെറിയൊരിത് പോലെ ചെയ്തിട്ടുണ്ടായിര്ന്നേ. അതുങ്ങൾ അതിന്റെകത്ത് കേയറിയ മീ ന്നെ എല്ലാം തിന്ന് മൊത്തം
ആ ചെറിയതായാല് ഐറ്റ്ങ്ങള് ഇറങ്ങുവയില് കൊളം പോലെ കണ്ട് കയിഞ്ഞാല്.
നിങ്ങളെ നമ്മള് കൊറവശത്ത ഇട്ടേക്കുന്നത് ഈ ഈ പറഞ്ഞ ഇത് ഗപ്പിയെ വളത്ത് നമ്മള് ഫ്രണ്ടിലാ മുന്നിലാ. ഇതുങ്ങൾ അവിടുന്ന് വന്ന് കണ്ടുപിടിച്ച് ഒറാശ്യം കണ്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതും അതിന്റകത്ത് ഇപ്പം വെള്ളം ഇടുന്നില്ല അത് കാരണം.
അപ്പോ വാലട്ടെടിത്തില്യ.
എന്തോ
ഗപ്പികൾക്ക് വല വെച്ചിരുത്തിയില്ലേ?
ഇല്ലില്ല വല ഇട്ടിട്ടില്ല.
ഇ ആ വലടഞ്ഞാൽ ഇ ത കഴിച്ചു പോവുലെ തവള.
ആ തവള കേറും.
ഇവടെ ഇവിടാദ്യം ണ്ടായിനി ന്നിട്ട് മീ ന മീ രാത്രിയുള്ള മീനുകളൊന്നും കാണൂല. അപ്പോ മ്മള് എന്താ പിന്നെ എങ്ങ് മനസ്സിലായത് ഈ തവള ചാടീട്ടാന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ വല തറെ ന വ വര് അല്ല
ആ ഹ ഹ ഇവിടെ പക്ഷേ കരച്ചിലൊക്കെ കേക്കാം, പക്ഷേ മീനൊന്നും അങ്ങനെ മീനൊണ്ട്. മീൻ ഒണ്ടായിരുന്നു, ഇത് ഈ താറാവ് കേറിയാണ് പിന്നെ മൊത് മൊത്തത്തിനെയും തിന്നെന്നു തോന്നുന്നു, മുഴുവനേം തിന്നു. കുഞ്ഞതല്ലേ അതങ്ങള്. അങ്ങനെ അത് ഇപ്പ അതിന്റാത്ത് വെള്ളോല്ല ഒന്നുല്ല. വെള്ളം നിറച്ചു മഴ പെയ്യുമ്പത്തേനു അതിന്റാത്ത് വെള്ളങ്ങ് നെറയും, അപ്പോ വീണ്ടുവിടെ വരും. പിന്നെ വെള്ളം നമ്മളങ്ങ് കളയും. അല്ലെ അവിടെ നിന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ ഇതുങ്ങള് അവിടെ നിന്ന് മൊത്തം അലമ്പാക്കും.
മുട്ട എ എടുക്കുല്ല.
എം എന്തോ
മുട്ട എ ന്റെ താറാവേ
ഇല്ല ഇല്ല ആയിട്ടില്ല, മൊട്ടയിടാറായിട്ടില്ല. ആയില്ല ആയില്ല ഇടാൻ തൊടങ്ങിയിട്ടില്ല
ആ ഇവിടെ ഗിനിക്കോയിയാണ് ഗിനി കോയിയും പിന്നെ സാധാ നാടൻ കോ താറാവിനെ ന്ക് ഇസ്റ്റല്ലേയിറ്റാ ഒരു വൃ ത്തിണ്ടാവൂലല്ലോ
ആഹ് ഹ് ഹ് ഹ് ഞങ്ങക്ക് കോഴിയുണ്ട് കോഴി
മെമ്മൻ താറാവ് അരയന്നോ എല്ലും കൂടി കൂടിട്ട് അവർക്കിതേപോലെ വെല്ല്യാ കൊളാ കിട്ട്ണ്ടാക്കിയാട് കോൺക്രീറ്റെയ്തെട്ത്താൽ അയില് വള്ളം നറ്ച്ചൊട്ക്കലേനി
ഉം
അതയിന്റെ ഉ ഉം പൈ പ്പ്ടാൻ കഴിയൂല അമ്മള് കോരി ഒഴിക്കണം വള്ളം
അയ്ശരി ഇപ്പോഴും ഉ
ആഹ് ഇണ്ട് ഇപ്പളുണ്ട്
ആ ഹാ ഹാ നിങ്ങക്ക് അവിടെ മറ്റേ ഗിനിക്കോഴിയുണ്ടോ വീട്ടില്
ആഹ് ഗിനിക്കോഴിണ്ട്
അത് കൊത്തുവേലെ നമ്മളെ
ഇല്ലല്ല കൊത്തുന്നില്ല ഓൽക്ക് വെശ് ന്നാല് നമ്മള് ഫുഡൊക്കെ കൊണ്ടുവന്നാണ്ട് വ ആ ഡോറ് തൊറക്ക്മ്പൊക്കെ കൈക്ക് കൊ ത്ത് അല്ലാതെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല ആഹ് പൂട്ടിട്ടതാ അതെ കു ഉം പിന്നെ ചെറിയ കുഞ്ഞാന്ന് പറ് രണ്ടും വാങ്ങിക്കൊണ്ടോന്നേനി ക്ഷെ ഒരു കൊറ്ച്ച് പ്രായായത് നാല് മാസോ അങ്ങനെന്തോ ആയതാ അങ്ങനത്തെയ്റ്റളെ വാങ്ങീട്ട് കാര്യല്ലേല്ലെ ഐറ്റങ്ങള് മെരുങ്ങൂലേല്ലൊ നമ്മക്ക്
ആഹ് ഹാ ഹാ
വയങ്കര പേടിയാ അമ്മള് കൂടിന്റെ അട്ത്ത്ക്കാട്ട് വരുമ്പോഴേക്കും പാറും മേലോട്ടും കീഴോട്ടും ഇങ്ങനെ ചാടും ന്നിട്ട് പിന്നെ വിടാൻ പറ്റില്ല അങ്ങനെയാവ്മ്പം പാറി പോവോല്ലോ അമ്മള് പൊറ്
ആഹ് ആ അത് പക്ഷെ നമ്മളെ ഉപദ്രവ് കൊത്തും ചെലപ്പം ഓടിച്ചിട്ട് നമ്മുടെ പൊറ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കൊത്തുമായിരുന്നു ഓടിച്ചിട്ട്
ഏ ആ ആണ് ആ ആണ് ആണായി ക്കുലേ
ആഹ എൻ ഇല്ല നമുക്ക് ഇത് ഏതാന്ന് അറിയത്തില്ല ആണാണോ പെണ്ണാണോ നമുക്ക് വറ്ത് രണ്ടെണ്ണോഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടും വരുായ പണ്ടും ഓടിക്കുായിരുന്നു കത്താനും ഓടിക്കുായിരുന്നു പിന്നെ അതിനെ അങ്ങ് കൊടുത്ത് പിന്നെ ആ പിന്നെ കോഴിയുണ്ട്
പെണ്ണും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസ ആ് ഇവിടെ കൊണ്ടുവന്നതില് രണ്ടു പെണ്ണു ഒരാ ണ്ണു ആണ്ന്ന് പറഞ്ഞിട്ടാ കൊണ്ടുവന്നെ പഷേ ഇപ്പൊ ഒന്നിനെങ്ങൾ ഇവല് കുട്ടിയെക്ക്എറച്ചിയക്കികൊടുത്തപ്പോ കൊടുത്തപ്പോ അർത്തോകു്പം അത് ആണ്
അറിയ അറിയാാം ആഹ അതെ അതെ കോഴിയുണ്ടല്ലേ
ആഹ കോയിണ്ട്
കോഴി മുട്ടടാറായോതോന്ന് ആഹ നാടനാണോ? ആണോ
ആ ഹ നാടനും കരിങ്കോഴി ഒക്കെ ഇണ്ടായിനി ഒരിക്കേ അതേപോലെ എവിടെ നമ്മടെ ഫാനനി ഇട്ടാലും ഉള്ളക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ ആായിട്ട് പിന്നെ രാത്രി ന കൂട് തുറന്നിട്ട് മൊത്തം എണ്ണത്തിന് നയിക്കാള്ക്കൊണ്ടോയി
അയ്യോ ആ ഹ ഹ
രക്ത വേടനത്തിനൊപ്പം എടുക്കണ്ട പോയി എല്ല പിന്നെ ബാക്കി ഒന്നൊ കൊള്ളേനീ പിന്നെ അങ്ങനെ അയ്മന്ന് അട വെച്ചിുണ്ടായ
ആ അല്ല പട്ടിയാണോ പിടിച്ചുതറ പട്ടി തന്നെയാണോ
ഏ
പട്ടി പിടിച്ചതാണോ
ആ അ വ ഇവ്വ്ടെ ഇപ്പം ഇതിലെട്ക്ക്‌ അങ്ങനെ ശല്യം ഇണ്ടായി നി നല്ലോണ്ണം കുറുക്കന്മാരും നായ്ക്കളും ഇണ്ടായിനി
ആ ഹ ഹ കുറുക്കന്മാരുണ്ട് ആ ആ ഞങ്ങക്കും ഒണ്ട് ഇവിടെ പട്ടിടെ ശല്യം ഒണ്ട് പിന്നെ
ഇവടെ വിടാനും കീരി ഉണ്ട് കുറുക്കന്മാരും ഒക്കെ പകലും വരും ഉച്ച സമയത്തൊക്കെ ഞ നമ്മൾ വീ ട്ടിൻ്റെ ഉള്ളിലാണെങ്കില് ആ സമയത്ത് ആൾ ൾകൾ പൊർത്ത് ഇണ്ടാവലല്ലോ ടൈമൊക്കി കൊണ്ടോവും
ആ കൊണ്ട് പോവും അതിന് കൂട്ടിന്റെ അകത്ത് കൂട്ടിന്റെ അ ത്തുന്ന് കേറി കൊണ്ട് പോവോ അതെങ്ങനെ കൊണ്ട് പോവും
ഇല്ല അവ പൊറത്ത്ക്ക്‌ വിടും ഓലെ
പൊർത്ത് വിട്ന്ന്ണ്ട് കോഴിയെനെ ആ കോഴി ആ ആ അ അ അ ആ പട്ടി പിടിക്കും അറിയത്തില്ല ഓടിച്ചിട്ട് പിടിക്കും ഇതൊന്നും പിടിച്ചാ നമ്മൾ അറിയത്തില്ല ഞങ്ങക്ക് ഉണ്ടായിരുന്നു കോഴി എല്ലാത്തിനെയും പട്ടി പിടിച്ചു ഒണ്ടായിരുന്നു മുട്ട ഇടുന്നെ ഒണ്ടായിരു ണു അതിനെ എല്ലാം കോഴി പട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഈയിടെ ഹ് പത്ത് പതിനഞ്ച് എണ്ണത്തിനെ കൊണ്ടന്നിട്ടുണ്ട് അത് വെൽ തീരെ കുഞ്ഞുവല്ല എന്നാ വലുതും അല്ല ഒരു മീഡിയൻ ഒള്ളത് അഴിച്ചു വിട്ടിട്ടില്ല കൂട്ടിലാ അല്ലല്ല നാടൻ കോഴിയാ അയിനെ അഴി ട്ടിട്ടില്ല നമ്മള് കൂട്ടിനകത്തിട്ട് ഇട്ടേക്കുവാ ഇപ്പം
ആ ആ
അങ്ങനെ
അത് ഇണ്ടായി ചേലായ പിന്നെ ഇല്ലാ ഞാ ഒര് പ്രയാസാ
ഏ
ഓൽ ഇണ്ടായി ചെലയലേ പിന്നെ അങ്ങട്ട് ഇല്ലാതാവുമ്പോ നമ്മക്കൊരു ബുദ്ധിമുട്ടാണ് പറ ഇറ്റങ്ങളെ ഇങ്ങനെ കൂട് ഒഴിഞ്ഞ് ക ക്ക്‌ണേ കാണുമ്പളേ
അതെ അതെ എല്ലാത്തിനേം പട്ടിയാ വേറൊന്നും അല്ല പട്ടി
ആ ആ ഇവടിം അങ്ങൻതന്നാ ഭയങ്കര ശല്യാ നമ്മൾ ഈ മ മലപ്രദേശ ആയനോടെ ഉച്ച സമയത്തൊ ക്കെ എറങ്ങും ഇറ്റങ്ങൾ ഒര് കൂട്ടത്തോടെ ഇങ്ങട്ട് വേര്ലാ നമ്മക്കൊന്നും ചെയ്യാനൊന്നും കയ്യൂല
അയ് ശരി ആ കുറുക്കനും കുറുക്കൻ ഉണ്ടല്ലേ
ട്രിപ്പില്
കുറുക്കനും ഉണ്ടല്ലേ
ട്ടിട്ടിട്ടെ വെരൊള്ളൂ കൂട്ടത്തിലൊന്നും വെര്ല്ല
ആ പക്ഷെ കുറുക്കന് നമ്മളെ ഉപദ്രവിക്കേലേ നമ്മളെ ഉപദ്രവിക്കില്ലേ കുറുക്കൻ
ഇല്ല ഞമ്മള് കാണൂല പ്പം പതിങ്ങിരിക്കും
പതിങ്ങി നിക്കും കാണാതാ വരുന്നേ അല്ലേ ആ ആ ആ